ഹലോ..
കേൾക്കാല്ലേ?
ആഹ് കേൾക്കാം കേൾക്കാം കേൾക്കുന്നുണ്ടോ?
ആഹ കേൾക്കാണ്ട്.
ഹ ഹ ഹാ
എന്താ പണിയേന്നു?
വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം മഴയില്ലാണ്ട് വെയിലെക്കെയായിട്ടങ്ങനെ ഇരിക്കുന്നു.
അതെ ചായ കുടിക്കെ കഴിഞ്ഞോ?
ചായ കഴിഞ്ഞില്ല ചായ ഇടാൻ പോകുന്നതേ ഒള്ളൂ ഇവിടെ ഇത്തിരി പണികളാ ല്ലാത്യം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഏഹ് വെയില് വന്ന ദിവസല്ലേ? കൊറേ ദിവസായിട്ട് നല്ല മഴയായിരുന്നേ അപ്പൊ ഒത്തിരി കഴുകാനും ഉണക്കാനൊക്കെ ഒണ്ടായിരുന്നു ആ അതൊക്കെ ഒക്കെ പറക്കിയിട്ടിട്ട് ആ അതൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്തിട്ട്. ത്ത് ഇനിയിപ്പോ ആ ചായയൊക്കെ ഇട്ടിട്ട്. വൈകുന്നേരത്ത് കുളിച്ച് അമ്പലങ്ങളിലൊക്കെ പോകാന്ന് ഇങ്ങനെ കരുതിയിരിക്കുന്നു.
ഏഹേ അമ്പലങ്ങളില് അപ്പോ വൈകുന്നേരം പോവോ?
സാധാരണ രാവിലെയാ പോവാ. ആ ഇന്ന്പ്പോ ഞായറാഴ്ചായോണ്ട് ഞായറാഴ്ച സൺഡേസ് ആർ ലേസി ഡേയ്‌സ് ഫോർ മി. ബാക്കി എല്ലാ ദിവസവും നമ്മള് രാവിലെ എഴുന്നേക്കുന്നത് കൊണ്ട് ഞാൻ സൺഡേ എന്റെ ചീറ്റിങ് ഡേ ആണ്.
ആഹ ആ..
ഞാ അന്ന് രാവിലെ പോകത്തില്ല വൈകുന്നേരത്തേക്കാക്കും അങ്ങനെയാ ഉം ഉം ഉം അവിടെ ചായൊടിയൊക്കെ കഴിഞ്ഞോ?
ഇല്ലേ ഞാനിതേപോലെ പണിയോളൊക്കെ കഴിഞ്ഞ് കേറിയപ്പക് മേലക്ക് കയറിയപ്പൊക് ഒരു മൂന്ന് മണി ആയിക്കുണു അപ്പം പിന്നെ. ഇഞ്ഞ് ഏതായാലും കൊറച്ചൊക്കെ കെഴിഞ്ഞിട്ട് ചായ ഇടുണൊള്ളു ഇന്ന് കൊറച്ച് വൈകിയിട്ടാ ചോറുണ്ടെ അപ്പം ഉ കൊറച്ച് ക വൈകിട്ട് ചായ കാച്ചണള്ളൂ വിചാരിച്ചട്ടാ
ആഹ ഹഹ ഹ
നേർത്തെ ചോറ് കഴിക്കുമ്പോ നേർത്തെ ചായണ്ടാക്കും വൈകിട്ട് ചോറ് വെയ്ക്കുമ്പോ വൈകീട്ടേ ചായണ്ടാകൊള്ളു അങ്ങനെ
മ് മ് ഉ
അവ്ടെ ആരൊക്കെ വീട്ടിലുള്ളേ?
ഇവിടെ വീട്ടില് ഏഹ് ഹസ്ബൻറ് ഉണ്ട്, മോനുണ്ട്, പുള്ളീടെ അമ്മ ചേട്ടന്റെ അമ്മയ്ണ്ട്.
ഒരുമോനൊള്ളൂ
ആഹ് ഒരു മോനേ ഉള്ളൂ
ആഹ് എത്രേല പഠിക്ണെ പഠിക്ക്ണ്ടോ ആഹ് ആഹ്
ഉം അവിടെയോ പെയിന്റിങ്ങാ ജോലി
ആ ഇവിടെ ഞാന് നാല് മക്കള് പിന്നെ ഹസ്ബൻന്റ് ഹസ്ബൻന്റി ന്റെ ഉമ്മ ഉപ്പ വല്ലിമ്മ.
മ്മ്ഹ്ഹ്
ഒക്കെണ്ട്
കുഞ്ഞിമക്കള
മൂത്തോന് ആറാം ക്ലാസ്സില്
ആഹ്
രണ്ടാമത്തേത് നാലാം ക്ലാസ്സില് പിന്നെ ട്വിൻസ് ആണ് ഓര് യു കെ ജില് ഉം അങ്ങനെ
കുറുമ്പുണ്ടോ വഴക്കുണ്ടോ
ആഹ് അത്യാവശ്യണ്ട്
എന്നാലും രണ്ടണ്ട് രസാരിക്കേ
ഉം രസൊണ്ട് ചെലപ്പോ ഒക്കപ്പാടെ തലേ കേറും ചെയ്യും
ആഹ് ഹ ഉം അല്ലെ എന്നാലും നല്ല ആളും ബഹളും ഒക്കെ ആയിരിക്കത്തില്ലേ
ആഹ് അതെ അതെ ആഹ്
ഉം എന്താണ് ഇവിടെ ഞങ്ങൾ ഒരാൾ ഞങ്ങൾ അയാളായിട്ടന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹളങ്ങളേ ഉള്ളൂ
ആഹ്
ഉം എങ്ങനെയുണ്ട് അവിടെ അന്തരീക്ഷൊക്കെ എങ്ങനെയുണ്ട് ആ ഉണ്ട്ണ്ട് ണ്ട്
ആഹ് ആഹ്
അ അന്തരീക്ഷൊക്കെ എങ്ങനെയുണ്ട് മഴ മഴയുടെ വല്ലോം ഉണ്ടോ
ഇപ്പൊ കൊർച്ച് ചെറിയ വെ വെ വെയില്ണ്ട് രാവിലെ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വെയിലുണ്ട്
ഉം ഞങ്ങൾക്ക് ഇന്ന് പെയ്തില്ല
ല്ലാ തീരെ പെയ്തില്ല
ഇല്ല ഇന്നൊട്ടും പെയ്തിട്ടില്ല ഇന്ന് രാവിലെ ചെറിയൊരു മഴക്കോള് കാണിച്ചതല്ലാതെ മഴ പെയ്തിട്ടില്ല നല്ല വെയിലുണ്ട്
ആഹ് അതുകൊണ്ട് തുണിളൊക്കെ ന്നൊണങ്ങി കി
ആ എത്ര ദിവസം കൊണ്ട് മഴയത്തിങ്ങനെ കിടക്കാന്നറിയോ
ആഹ്
കഴുകി ഷീറ്റന്റെ കീഴിലിടും വെയിൽ കൊണ്ടുണങ്ങാത്തപ്പ അത് രു സ്മെല്ലുണ്ട് ഒരു മുഷിന സ്
ആഹ് ഉണ്ടാവേ ഉണ്ടാവേ ഉം
അങ്ങനെ ഇന്ന്പ്പം അതെല്ലാം ബാക്കി വെയിലത്തിട്ട് നല്ലണ്ട് വെയില് കൊണ്ട് ഒണങ്ങി
അതെ നല്ല വെയില്കൊണ്ടൊണങ്ങിയ നല്ലൊരിതാണ്ല്ലേ.
ഉം അല്ലെങ്കിൽ എ നമ്മള് എങ്ങനെന്ന് പറ ന്നാലും എന്തൊക്കെ ചെയ്തുന്ന് പറഞ്ഞാലും അതിനൊരു ഒരു ഒരു മുഷ് ഷ് നെല്ലുണ്ടാകും ഇതാകുമ്പോ പിന്നെ അപ്പാടില്ല മം മറ്റെ വെയില ഉണങ്ങി കിട്ടിയാൽ അത്രയും സന്തോഷം
പച്ചക്കറിയൊക്കെണ്ടോ വീട്ടില്
ആ പച്ചക്കറി ഉണ്ട്ണ്ട് അത്യാവശ്യം ഉം ഇവിടെ കോവലുണ്ട് പച്ച പച്ചമുളകുണ്ട് തക്കാളി ഉണ്ട് വെണ്ടയുണ്ട്
അയിമൊക്കെ മ്മളെ വീട്ട്ത്തെ ആവശ്യങ്ങൾക്കെ ക്കണ്ടാവോ ഏഹ് എല്ലാ കാലാവസ്ഥലും ഉണ്ടാവോ?
ഇന്തോ ഒരു സീസൺ കഴിയുമ്പോ പട്ടു പോകുന്നേ പച്ച ആ ച്ചവളംക്കെ പിന്നെ നിൽക്കാം തക്കാളി വിഷയം ഒരു അതിന്റെ ഒരു ഒരു ഹിൽഡി കഴഞ്ഞാലൽ ഒന്നോ, രണ്ടോ, മൂന്നോ കഴിയും അല്ലാതെ അങ് പട്ടു പോകും. ചീത്തയായി പോയി ആഹ് ഇല്ല ഉണ്ടാവുമ്പോ നല്ല രീതിക്ക് നമുക്ക് അത്യാവശ്യം നമ്മ നമ്മുടെ വീട്ട ആവശ്യങ്ങൾക്കുള്ളതൊക്കെ കിട്ടും. തോണ്ട് കുഴപ്പല്ല
മാങ്ങമ്മച്ച വന്നിട്ട് എടുത്ത തരാട്ടാ ഇല്ല ഇവിടെ സ്ഥലല്ല ആകെ അഞ്ചര സെൻറ് സ്ഥല ഒള്ളൂ. അയില് ഒരു പെരണ്ട് പിന്നെ മു എന്ന് പറഞ്ഞാല് നാലഞ്ച് വണ്ടികളുണ്ട് മുറ്റത്ത് മീങ്ങച്ചവടം ആവുകൊണ്ട് ഗൂഡ്സും എം ഐ ടി ഇപ്പ ഗൂഡ്സ്മേം പോകും. അല്ല എന്റെ മാപ്പ്ള വൂട്സ് മീ പോവും ഇപ്പ എം ഐ ടി മീ പോവും പിന്നെ അത് കഴിഞ്ഞ ഓട്ടോറിക്ഷോടും. അപ്പ അതുകൊണ്ട് പിന്നെ ഓട്ടോർക്ഷ നിർത്തി കഴിഞ്ഞാ ഇബൽക്ക് ബൈക്ക് കൊണ്ട് പോണം അപ്പ അങ്ങനെ ഒരു ബൈക്കുണ്ട് അങ്ങന നാലഞ്ച് വണ്ടി മു മറ്റ തന്നെ ചെറിയൊരു മിറ്റുള്ളോ
ആഹ് ഹാ ഹാ
അപ്പ എവിടെ സ്ഥലല്ല ചെയ്യാന് പിന്നെ രണ്ട് ബേ ല് കുറച്ച് സ്ഥലല്ലൊല്ലടുത്ത് രണ്ട് റമ്പൂട്ടാൻ വച്ചിട്ടുണ്ട് അമ്മായിയമ്മ അത്യാവശ്യം കായച്ച് കായക്കും
സ്ഥലം കൊറവാ ഞങ്ങൾക്ക് ആ നാലര സെന്റ് വസ്തുവേ ഉള്ളു പക്ഷെ അതിനകത്ത് നമുക്ക് വീട് വെച്ചിട്ട് വക്കിക്കാത്തുണ്ട്.
ആഹ്
ഉം കൊറച്ചൊക്കെ അന്നെ ഉള്ളത്
അതുകൊണ്ട് പി പിന്നെ പച്ചക്കറികള് കഴിക്കാലോല്ലേ.
ആഹ് അങ്ങനെരു കാര്യണ്ട് കോവക്കൊക്കെ നല്ല താടോ നമ്മള് ആ നാടൻ തന്നെ ആയതുക കൊണ്ടന്ന് ചൂട് തട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ വെന്തൊക്കെ കിട്ടും. ഉം
ആഹ്
അതുകൊണ്ട് നല്ലതാണ് അങ്ങനെയുണ്ട്
ആഹ് ഉം ഇത്ണ്ടോ മാവ്ണ്ടോ?
മാവ് ഞങ്ങളിപ്പോ വീട് വെച്ച് ഞങ്ങള് വീട് വെച്ചിട്ട് ഒരു വർഷം ആകുന്നേ ഉള്ളൂ അപ്പൊ അതിന്റെ സമയ ഞങ്ങൾ മുറിച്ചു മൻസ്സിലാ ആഹ് അത് നമുക്ക് വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്ഥലം ഇല്ലാത്ത ഒത്തിരിക്കായിരുന്നു അതുകൊണ്ട് അത് മുറിച്ച്
അപ്പൊ ഇപ്രാവശ്യം മാങ്ങേന്നും കിട്ടിയിലേ?
ഓയ് ഇപ്രാവ മ നമുക്ക് വീട്ടീന്ന് കിട്ടില്ലന്നേ ഉള്ളൂ ഫ്രണ്ട്സിന്റെറെ ഒക്കെ വീട്ടീന്നൊക്കെ
ആഹ് പ്ലാവുണ്ടോ പ്ലാവ്
ഇല്ല പ്ലാവുല്ല ആ ആ ഇവിടെ ഇവ ആഹ് കിട്ടും.
ആഹ് അതാ പിന്നെ ഞങ്ങളോടി അങ്ങനത്തന്നെ മാവ് പ്ലാവൊന്നുല്ല പക്ഷെ നമ്മളെ വീട്ടിലുള്ളനേക്കായും അയലോക്കത്തന്നൊക്കെ ക്
ആ അതാണ് ഇവിടെ അങ്ങനെ തന്നെ നമുക്ക് വീട്ടിലില്ലങ്കി അ അപ്പുറത്തെ അപ്പറ
ആഹ് അതോണ്ട് പിന്നെ നമുക്ക് വീട്ടിലില്ലാത്ത എടങ്ങേർ അറിയൂല.
ആ അതാ വീട്ടി സങ്കടല്ല ഇല്ലല്ലാം ഒന്നുള്ളത് പിന്നെ ഉള്ളവര് തെങ്ങാണ് ഒരു തെങ്ങ് ഉണ്ട് രണ്ട് വാഴേ നിപ്പുണ്ട്.
ആഹ് ഞങ്ങളോട ഒരു തെങ്ങ്ണ്ട്
ആഹ് ഇവിടെയും ഒരുതെങ്ങുണ്ട് തേങ്ങുണ്ട് രണ്ട് വാഴയുണ്ട് വാഴ ഒലച്ചു തീർക്കണ്ട്
ആഹ് വാഴ എങ്ങനെ വലുതാണോ ചെറുതാണോ
വലുതാ വലതാ അയ്യോ തെങ്ങിനെ കാട്ടിലും ആഹ് വലുതാ തെങ്ങിനെ കാട്ടിലും പൊക്കത്തില വാഴ
ആഹ് ആഹ്
ഇ വിക്കണല്ലേ ഇങ്ങനെങ് പിന്നെ കൊച്ച് തുളസി
ആഹ് ആഹ് താമരെ
ആഹ് മ്മ് താമര
ആഹ് അത് ഇണ്ടാവോ വെള്ളത്തി എല്ലാം ഇണ്ടാവാ
നമ്മള് ഭക്തട്ടബൈസ്നകത്ത്
ആഹ്
നടണം ഞാൻ എന്റെ ഫ്രണ്ടും ന്ന് വിട്ടതാ അവിടെ നിന്ന് നരേണ്ട്
ആഹ് ആഹ് അതെ
പല വെറൈറ്റി ഉണ്ട് അപ്പൊ ഞാൻ അവിടുന്ന് അങ്ങനെ പറഞ്ഞു വാങ്ങിച്ചു ഞാൻ എന്റെ
മുല്ലപ്പൂവുണ്ടോ
ചെറപ്പ ചെളി കിട്ടീല്ല അതുകൊണ്ട് ചെളിയിലന്ന് പ
നല്ലം കേൾക്കാൻല്ലേ
ആഹ്
ഇടക്കേ റേഞ്ച് പോണ്ട് തോന്നണ്ട്
ആഹ് ഞാൻ മുകളില ഇവിടെ ഞക്ക് താഴെ ഒത്തിരി ഇനി മുകളിലോട്ട് പോരുന്നത്
ഞാനും മുകളിലന്നെ മുകളിൽ ആണ് കുറച്ചു റെയിഞ്ച് കമ്മി അപ്പൊഅതിന്റെര്ക്കും
ആഹ് ഉം ഉം
വെല്ലേ താഴത്തേക്ക് പോയോക്കട്ടെ താഴത്താണെങ്കിൽ കുട്ടികൾ ടി വിട്ടിട്ടേ ഒന്നും കേൾക്കൂല്ല
ആഹ് അഹ് ആഹ് ഇവിടെ പിന്നെ അവന സംഭവം വെക്കാറേ ഇല്ല രാത്രിൽ അങ്ങനും കൊറച്ച് നേരം വെച്ചാ വെച്ചു അവന് അങ്ങനെ കാണണന്നുള്ളതൊന്നുംല്ല അയാള് ഫോണ് മായിട്ട് ഫോണിനകത്ത് തന്നെ ഏതെങ്കിലും സിനിമയാല്ല അപ്ലോഡ് ചെയ്ത് അയാൾ അങ്ങനെ വരുന്നോളൂ
ടിവിട്ടൊടുക്കും
അയ്യപ്പൻ്റങ്ങ് ഉം അപ്പൊ പിന്നെ അവന ആഹ് അതുമായിട്ട് ഇരിക്കുന്നത് കണ്ട് കഴിഞ്ഞ നമ്മള അടുത്ത് വരത്തില്ല
ആഹ് ഇതേ ഫോണിന് തലൂടും അപ്പൊ ടി വി ഇട്ട് കൊടുക്കും
ഉം ഉം ഉം ഇത് പിന്നെ അയാൾ കൊണ്ട് അയാള് പഠിക്കണ കോഴ്സും അതിന്റെയാ ആഹ്
ആ ഇവര് പിന്നെ കുട്ടിയളല്ലേ ഫോണ് അങ്ങനെ കൊടുക്കാൻ പാട
ആഹ് ആഹ് ആഹ് ഓ ഇവിടെ ആഹ് അതിന
എങ്ങനെ
അപ്പൊ പിൻ പത്തൊൻമ്പത് വയസ്ണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ പിന്നെ റെസ്റ്റ് ആഹ് ശരി.